ആഹ് ഹലോ
ആഹ് കേൾക്കില്ലേ?
ആഹ് എന്തെക്കേണ്ട് വിശേഷം
എന്താ നല്ലത് അവിടെയൊ അവ്ടെങ്ങനാ?
നല്ല വിശേഷാ ഭക്ഷണൊക്കെ കഴിച്ചൊ? ഭക്ഷണം ഇവടെ കഴിച്ചു ഇവടെര്ക്ക ഇര്ക്കാണ് ഇങ്ങള് ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചു കൊറച്ചട്ക്കളീല് ചെറിയെ ആഹ് അട്ക്കളീല് ചെറിയോരു പരിപാടിണ്ട് ഭക്ഷണം കഴിച്ച്ണ്
ആഹ് അടുക്കളയിലൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിനു അപ്പ ഇങ്ങനെ കണ്ടപ്പോ മോള് കണ്ടപ്പളേ ഇങ്ങള് വിളിച്ച് നോക്കി കൊറെ ആൾക്കാരെ നോക്കി എല്ലാരും തിരക്കിലാ
അപ്പൊ ഞാൻ ഇങ്ങനെ കൊറച്ചേരം ഇങ്ങനെ വെർതെ ഇരിക്കും
ഇങ്ങളത് ഇപ്പൊ കഴിഞ്ഞതാണോ വർക്കൊക്കെ
ആഹ് ആഹ്
കഴിഞ്ഞതാണല്ലേ ഭക്ഷണൊക്കെ നല്ലോ അടിപൊളിയായിട്ടൊക്കെ ഇണ്ടാക്കോ?
അങ്ങനെ ഒന്നുല്ല ഒരു മീഡിയം. ഇപ്പയ്ന് എന്തേലും പരിപാടി ഇണ്ടായാ ഒക്കെ പൊർത്തുന്ന് കൊണ്ടര അങ്ങനേല്ലേ.
അതോണ്ടാ ന്നാലും വീട്ടില് ഇണ്ടാക്കോല്ലോ നമ്മള് പെ ട്ടെന്നൊക്കെ നമ്മളെ വീട്ടില് ആശ്യത്തിനൊക്കെ നമ്മള് ഇണ്ടാക്കൂലേ.
ആഹ് കുട്ട്യാക്കൊക്കെ നമ്മള് അങ്ങനെ ഇണ്ടാക്കും. എന്തേലും പരിപാടി ണ്ടായാ പിന്നെ നമ്മളങ്ങനെ മറ്റേപ്പാ ആദ്യ പണ്ടൊക്കെ അങ്ങനെല്ലല്ലോ നമ്മള് വീട്ടിലന്നെ എല്ലോം ഇണ്ടാക്കാ അങ്ങനെല്ലയ്കാരം.
ആഹ് പണ്ട് അങ്ങനെനിം ഇപ്പൊ ഒക്കെ പൊർത്ത്ന്ന് എന്തൊരു പരിപാടിക്കും ആർക്കും ഒന്നിനും ആവൂല.
ആഹ് ഇപ്പൊ ചെറ്യ രണ്ടാളെ നമ്മള് സൽക്കരിക്കാണേലും അത് പൊർത്ത്ന്ന്. പിന്നെ ജ്യൂസ് കാര്യങ്ങള് അങ്ങൻത്തൊക്കല്ലെ ഇണ്ടാക്കൊള്ളു വീട്ടില്.
ആഹ് ശരിയാ പെട്ടെന്നണ്ട് ആ ഓഡ്ര ചെയ്യലാല്ലേ എല്ലതും. എപ്പൊ പർഞ്ഞാലും കിട്ടും ചെയ്യല്ലോ.
ആഹ് പണില്ല എന്നാ നമക്ക് പണി ആണാനും. ഇങ്ങനെയല്ലപ്പൊ ഉം ആഹ്.
സുഖങ്ങള് കൂടുതലാണേനും.
ആഹ് അയ്ന് ഇങ്ങള് എങ്ങനെ ഭഷണം ഇണ്ടാക്കോ?
ആഹ് ഭക്ഷണം ഇണ്ടാക്കും.
ഏ എന്തൊക്കെ ഇണ്ടാക്കും?
എല്ലാ ഭക്ഷണും ഇണ്ടാക്കും.
ആഹ്.
ഉം
വീട്ടിലന്നെ ഇണ്ടാക്കലയ്ക്കാരംല്ലേ ആ വീട്ടിലെന്നെ ഇണ്ടാക്കല മന്തിക്കെ ആ ആഹ് ചെർതായിട്ടൊക്കെങ്ങനെ കുട്ടി അമ്മക്ക് തട്ടി കൂട്ടി അങ്ങനെ വെക്കാനൊക്കെ അങ്ങനൊക്കെ ഇണ്ടാക്കും.
ആഹ് അല്ല പൊർത്ത്ക്കൊന്നും കൊടുക്കൂല്ല അമ്മക്ക് തട്ടി കൂട്ട്യന്നെ ഞാനുണ്ടാ
ആഹ് കുട്ട്യാൾക്കൊക്കെ അമ്മള് ഇങ്ങനെ ഞാറാഴ്ചകളിലൊക്കെ ഇങ്ങനെ എല്ലാരും ഇണ്ടാവുമ്പോളൊക്കെ ചെൽപ്പോ നന്നാവും ചെൽപ്പോ ഇപ്പൊ നന്നാവൂല അങ്ങനെയൊക്കെ
ആ വെക്കേഷനൊക്കെ ആണല്ലോല്ലേ കുട്ട്യളൊക്കെ എപ്പള്ളും ഇണ്ടാവ
ഉം ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഭക്ഷണം വള്ള ത്തിനോടാണല്ലോ പിന്നെ അങ്ങനെ ജ്യൂസായിട്ടും ആഹ്. എന്നും ഒരു ജ്യൂസ് ഇണ്ടാക്കും വൈകുന്നേരും ഒരു ഉച്ചക്കെ ആവു ആവ അങ്ങനെയൊക്കെ ഇണ്ടാക്കും.
ആഹ് ജ്യൂസ് ആർക്കും വാണ്ട ചായൊന്നും ചായ ചായ ഒറ്റ കുട്ട്യളും കുടിക്കൂല.
ന്റെ മോള് ഉച്ചക്ക് ചോറന്നെ തിന്നലില്ല ഓള് ഞാനീ ചെൽപ്പ ഈ അ വലും വെള്ളൊക്കെണ്ടാക്കിക്ക്യോ. അതങ്ങനെ കുടിക്കും ചോർന്നോ പർഞ്ഞാ ചോറ്ന്നൂല
ഔലും വെള്ളന്നെ ഇപ്പ അത നല്ലത് ശ ശരീരത്തിന് നല്ലതും അതൊക്കെ തന്നെയാണല്ലോ.
ആഹ് ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊർച്ചൊക്കെണ്ട്‌ ചെർതാക്കി ഇതാക്ക്യാണ്ടേ അതൊക്കെട്ടൊട്ക്കും.
ആഹ് അങ്ങനെയൊക്കെ ചെയ്യൂലേ.
ആഹ്. ആ അപ്പൊ പിന്നെ ഓളാതാ പിന്നെ ഞാൻ കര്തും ചെൽപ്പോ ഞാഞ്ഞുംകൈക്കട്ടെ ഞാഞ്ഞും കൈക്കട്ടേയ്ക്കും. ചോറൊന്നൂല ആ അപ്പൊ ആഹ് പിന്നെ
ഇല്ല.
ആഹ് അല്ല ആഹ് ഇന്നും വേണം ഇന്നാല് നമ്മള് രാവിലെ രാത്രിയൊക്കെ ചോറ് അതമുക്കൊരു ഇതാണല്ലോ നിർബന്താണല്ലോ
ആഹ് രാത്രി ഇവിടെ ചോറന്നെ കഴിക്കുല ആരും കഴിക്കൂല
ഏഹ് ചപ്പാത്തിയോ
ചപ്പാത്തി കഴിച്ച് ചപ്പാത്തി ഞമ്മൾ പഴം പൊഴുങ്ങേ ഓട്സോ അങ്ങനന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് അതേപോലെ ജ്യൂസ് അടിച്ചും ജ്യൂസ് കുടിക്കും ചോറൊക്കെ തിന്ന ഈ ഇപ്പ ഈ വേനൽ വന്നന്റെ ചോറന്ന തിന്നലില്ല കൈയ്യൂല ആർക്കും വേണ്ട ചോറൊന്നും
ആഹ് ആഹ് എനിക്കെന്ന ചോറ് കിട്ടണം രാത്രി ഉച്ചക്കും
എനിക്ക് ആദ്യക്കെ അങ്ങനെന്ന് ചോറ് തന്നെ കിട്ടണം ചോറ്തിന്നെങ്കിലെ സമാധാനം ഇപ്പ ചേലായി പോയി
ആഹ് ആഹ് ആദ്യം അവിടെ അങ്ങനെയിക്കാറല്ലെ
ആഹ് ഇവിടെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ്
ചെലവര് പിന്നെ രാത്രിയക്ക ചപ്പാത്തിയാക്കുവല്ലോ
ആഹ് ചാപത്തി ചെലപ്പൊക്കെ ചപ്പാത്തി കൊണ്ടര കോഴിക്കറീ ബീഫ് കറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കില് ചപ്പാത്തി ഉണ്ടാക്കെ കൊണ്ടുവരൊക്കെ ചെയല്ലെങ്കിൽ വേഗ പയം പിന്നെ നമ്മള് പിന്നെ അമ്മായിമാരോ ഒന്നും ഇല്ലാത്ത നമ്മള് സ്വന്തായതുകൊണ്ട് വീട്ടില് നമ്മളന്ന ആയതൊണ്ട് പിന്നെ വല്ലോം ചെയ്യല്ലോ നമ്മള് വയസായ ആൾക്കാര് ണ്ടെങ്കി ഇപ്പ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മള ഇഷ്ടത്തിന് നമുക്ക് അങ്ങനെ ചെയ്ത് നമു വേണെങ്കിൽ വേണെങ്കി തിന്നാ അല്ലെങ്കിൽ തിന്നണ്ട
ആഹ് ആഹ് ഒറ്റക്കായ പിന്നെ അതൊക്കെ നടക്കുള്ളൂ
ഉം നിങ്ങള് ഒറ്റക്കാണോ
അല്ല ഇവിടെത്തെ വേറെ പോവാന ഉണ്ട് വീട് കയറ്റിക്കോണ്ട് നിക്കണ്ട് പക്ഷെ ഇപ്പ ഇവിടെ തറവാട്ടിലാണ്
ഉം വീട്ടില് വേറെ കുടുംബക്കാരൊക്കെ ഉണ്ടോ
ആഹ് ഒരു എളെച്ചി ഉണ്ട് ഓര് ഇവിടല്ല ഓര് ഇപ്പൊ ഞങ്ങൾ ഒറ്റക്കന്നെ ഉള്ളൂ പിന്ന ഉപ്പണ്ട് അതായത് ഉപ്പാക്ക് എന്തെങ്കിലും ചോറോ അല്ലെങ്കി കഞ്ഞിയൊക്കെ വേണ്ടിരും കഞ്ഞിനോടാണ് അധികം താല്പര്യം വൈകുന്നേരാവുമ്പം അതില്ലെങ്കി ആഹ്
ജീരകകഞ്ഞി ആഹ് നോമ്പിന് ഞാൻ ചോറ് തന്നെ ഉണ്ടാക്കിട്ടില്ല ആരും കൈക്കൂല കുട്ടികൾക്കൊക്കെ രാവി വൈകുന്നേരത്തെ പത്തിരി ആഹ് അതൊക്കെ മതിയേ പിന്നെ അത്ണ്ടാവ പിന്നെ കഞ്ഞി ലേശം ഉണ്ടാക് പിന്നെ തറാവിഹ്ക്കെ കഴിഞ്ഞിട്ട് അതും കുടിക്കും പിന്നെ അത് തന്നെ കുടിക്കും നല്ല സുഖ ശരീരത്തിനും നല്ല സുഖ കഞ്ഞിക്ക കുടിച്ചാല് തീരേ നല്ല വെയിലൊക്കെ അല്ലെ ക്ഷീണം ഒന്നും തോന്നിയിട്ടില്ല ദാഹം ഇല്ല കാരണം ഈ കഞ്ഞി കുടിക്കണോണ്ടേ കഞ്ഞിക്ക് എന്തേലും ഒരു ചം മ്മന്തി എന്തെ പിന്നെ ബീഫ് കൊണ്ട് വരികയാണെങ്കിൽ അത് വരട്ടി എടുക്കേം ചിക്കൻ കൊണ്ട് വരികയാണെങ്കിൽ അത് പൊരി ച്ച് അങ്ങനൊക്കെ ചെയ്താണ്ട് അതൊണ്ട് കൂട്ടിയ നല്ല രസം പക്ഷെ എന്താന്നറിയാവ നെയിലിട്ട് തൂമിച്ചന്ന് എടുക്കും മുപ്പിച്ച് എടുക്കുവേ വെടുക്കാതെ വെക്കുക അതൊരു നമുക്ക് തേക്കി വരുല്ലോ
ആഹ് അത് പിന്നെ ഒന്ന് തണുത്താലേ രസം ഉണ്ടാവിലല്ലേ
ആഹ് എല്ലാരും നോമ്പിന് എല്ലാത്തുബക്കെ നമുക്ക് എല്ലാത്തതിനൊക്കെ വാണങ്കി കുടിക്ക പ്രസവിച്ച് കെടക്കുബൊക്കെ എല്ലാതെ നോമ്പിന് അതൊക്കെ താക്കിട്ട് ണ്ടങ്ങി ഇണ്ടെങ്ങിൽ നമുക്ക് ഭയങ്കര ഒര് അത് നോബോറ്റ്ണ് വയങ്കര ബുദ്ധിമുട്ടേയി ആഹ് ഉലുവാകഞ്ഞി വേ ചീരാ കഞ്ഞി
ആഹ് ആഹ് ചീരാ കഞ്ഞി അതേമാതിരി ത്യൂ തൂമിക്കൂല
തൂമിച്ചുല തൂ എല്ലാർക്കും ഇഷ്ടം കുട്ടേൾകൊകെ ഇഷ്ട
ആഹ് നോമ്പായാലേ അത് ആദ്യേ ഇമ്മ ള്ളന്ന് ശേലാക്കേതേനി അപ്പ അങ്ങനെ
ഇമ്മല്ലേ ഇപ്പോ
ഏഹ് ഇമ്മ കൊറോണീൽമരിച്ചതാ
ആഹ് പ്രായം ഒന്നായിണ്ടാവുലേക്കുലേ
ആഹ് കൊറച്ചൊര് അറുപത് അങ്ങനൊക്കെ ന്നാലും ഇമ്മഎല്ലാ പണിയ ആഹ് ഒറോണന്ന് ന്യൂമോ പിന്നെ മാറീന് പിന്നെ ന്യൂമോണിയേ വരാ വന്നത് അർഞ്ഞില
അർഞ്ഞീല്ലലേ
ഉം അവ ആഗ ദൈക്കണ്ടങ്ങന
അതിന് ഓര് കൊണ കൊറോണ വന്നാണ്ട് പിന്നെ മഞ്ചേരി ഹോസ്പിറ്റൽക്ക് പോയിട്ട്ണ്ടെങ്കില് അത് പിന്നെ അവ്ട്ന്ന് തിരിച്ച് പോരല് ഇല്ല കൂടെ ഹോസ്പിറ്റൽ
ഉം അന്ന് പിന്നെ അങ്ങനെ നിയല്ലോ ഒരു അങ്ങൻത്തെ ഒരഅവസ്ഥേനിയല്ലോ
ആഹ് ആര് തിര്ച്ച് പോന്നോല് ഇല്ലല്ലോ അങ്ങനെ അവടെ കെടന്ന്ട്ട് അണ്ട് മരിക്കലാ ഇല്ലാത്തോലേ കെണ്ടേയിട്ടാൽ ഇത് ഇണ്ടായാണ്ട് അവ്ട്ന്ന് മരിക്കും
ആഹ് അന്നെ ഇല്ലാത്തോലെ എത്ര ങ്ങാനാ കൊണ്ടോയി ഇട്ട്ക്ക്ണ് അങ്ങനെ
ഇന്ന്ട്ട് അവണ്ടെ അവ്ട്ന്ന് ഇണ്ടായിക്കാണ്ട് പിന്നെ ആൾക്കാർ മെരിച്ച എത്ര ചരിത്രം ഇണ്ട് അറിയോ അന്നൊക്കെ
ആഹ് ഇത് മാറീനി പിന്നെ വീട്ട്ക്ക് വന്നീനി പിന്നെ ഈ ഇത്ണ്ടായത് അർഞീല ആഹ് അതുംണ്ടായിനേനും കൂടെ അത് മാറീനി പിന്നെ ഒന്നും കൂടി രണ്ടാമത് വീണ്ടും വന്നു അത് ഞമ്മക്ക് അറിയാ കഴിഞീല്ല അങ്ങനെ
കഴിഞീല എനിക്കൊക്കെ ണ്ടായിന് ഇവടെ കൊറോണ ഞാനൊക്കെ കൊറോണോല് പെട്ടീനു പക്ഷെ ഞാനും ഹോസ് പിറ്റൽക്കൊന്നും പോയില്ല വീട്ടിന്നന്നെ നല്ലെ ഇഞ്ചി വെള്ളൊക്കെ നല്ലോണം കുത്തി പീഞ്ഞ്ട്ട് കുട് ച്ചിട്ട് പിന്നെ ആവി നല്ലോം പക്ഷേ ശ്വാസം കിട്ടാതായിട്ട് എന്തക്കേ കാട്ടിക്കാ ഞാന് അറിയാ പൊറത്ത്ക്കൂട വേദനീം ആഹ് പൊറത്ത്ക്കൂടെ വേദ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാ അഹ് ന്ന ആ തലവേദന കൊറേ കാലംണ്ടായിനു കൊറേ കാലം കയിഞാട്ടാ പിന്നെ ആ തലവേദന മാറിയത് പക്ഷെ ഹോസ്പിറ്റൽക്ക് പോയില ഹോസ്പിറ്റൽക്ക്‌ പോയിക്കാണെങ്കി ഞാനൊക്കെ ഇന്ന് മണ്ണ്
ഞ ഇൻക്ക് അന്ന് മോനെ വയറ്റില്ള്ള ടൈമാണ് അന്ന് ഇതേ മാതിരി കൊറോണണ്ടോ ആ ടെസ്റ്റ് ചെയ്യൊക്കെ വാ വാണീന്നല്ലോ ടെസ്റ്റ് ചെയ്താ അയ്ലൊന്നും ഇല്ലേനി ന്നാലു ഉം പ്രസവിച്ച ആ സമയത്തൊന്നും ആരും പറ്റൂല ഒരാള് മാത്രേ പറ്റുള്ളൂ അങ്ങൻത്തെ ആരും കാണാനും പറ്റൂല അങ്ങനെ തൊക്കെ ഒര്തേനിയല്ലോ
ആഹ് അങ്ങൻത്തെക്കെ സിറ്റുവേഷൻ ഇയ്യല്ലോ അന്ന്
ഉം അതൊന്നും മറക്കാ കയ്യൂല അങ്ങൻത്തൊര്
കൊറോണന്റെ സൂചിയൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാര് ഇപ്പോ പെട്ടെന്ന് കൊയഞ്ഞ് വീണ് മരിച്ച്ണ് അങ്ങനെ ഒക്കെ ചിയ്യ്ണോരോ
ആഹ് ഇപ്പ ഓരോന്ന് അങ്ങനെ കേക്ക്‌ണ്ട്ല്ലേ.
ആഹ് സൂചി വെച്ചാ ആകെ രണ്ട് കൊല്ലേ ന്ക്ക്‌ ന്ക്കൊള്ളൂന്നൊക്കെ പറേണേക്കാ
ആഹ് ആഹ്
അത് കഴിഞ്ഞ് മൂന്ന് സൂചി വെ ച്ചാല് ഒന്നൊന്നും പ്രശ്നല്ല. ഒന്നും രണ്ടും മൂന്നും വെക്കുമ്പളാണ് പ്രശ്നംന്ന് പറഞ്ഞ് ഈ സൗദീലൊക്കെ പോണോലൊക്കെ അങ്ങനെയാണല്ലോ
ആഹ് അവക്ക് ല്ലേ?
ഉം അങ്ങനൊക്കെ ആയിട്ട്
ഇന്റെ വീട്ടില് ആരും വെച്ച്ട്ടില്ല. ഇവടെ വെച്ചീനി. ഇവടീം അതേമാതിരി ഏഹ് ഞങ്ങള ഇവിടുത്തെ ഇമ്മേയ് ഒന്ന് വെച്ചീനി. പിന്നെയാണ് ഇത് വന്നത് തോന്ന്ണ്ട് വെക്കണ്ടില്ലേയ്നീന്നൊക്കെ പറഞ്ഞ്ങ്ങട്ട് അന്ന്. ഉം. ഈ വയസ്സായോൽക്ക് പിന്നെ എങ്ങനെ? കേക്കില്ലേ?
എന്തേങ്കിലായിറ്റൊക്കെ സൂക്കട് ഇണ്ടാവും
ആഹ് ആഹ് പിന്നെ ഈ വയസ്സായോൽക്കെ ഓല് ഈ സ്ഥിരം ഗുളികക്കെ കുടിക്ക്‌ണ്ടെങ്കില് അതൊക്കെ വാണെങ്കി പറ്റുണ്ടാവില്ലേ
അത് പറ്റൂല
ആഹ്
വയസ്സായോൽക്കൊക്കെ വയങ്കര കെതിയടന്നേണ് അതൊക്കെ. ഏതായാലും അതന്ന് അങ്ങനങ്ങ് കയിഞ്ഞു പോയി. ആരും പൊറത്തെറങ്ങാതായിണ്ടൊക്കെ രണ്ട് മാസം എല്ലാരും ഔത്തണ്ട് ഇരുന്നാണ്ടേ
ഉം. സ്കൂളൊക്കെ ഓൺലൈനും അങ്ങനെയെക്കെ അല്ലേയ്നോ
ഇന്ന്ട്ടും ഇണ്ടായി അറയ. ആഹ് ഇന്ന്ട്ടും ഇണ്ടായി അയ്‌ന്റെ എടീക്കുടെ
ന്നട്ടും ആകെതായി. അങ്ങനെക്കായിട്ടും ഇങ്ങനെ ആയില്ലേ?
ആഹ് നോമ്പ്നൊക്കെ ഞാന് തറവാട്ട്ക്ക് പോയപ്പോ ഇൻക്ക് തോന്ന്ണു ഇന്റെ മൂത്തച്ഛന് കടക്കെണ്ടായ്നെ. അപ്പോ ഓന് എടക്കെടക്ക്‌ കടേക്കൊക്കെ പോകല്ണ്ടായ്ന്. അവിടുന്ന് ഓന് വന്നാണ് ഓന് പെണ്ണുങ്ങക്ക്. പത്തിരി മിഷീനൊക്കെ അമ്മള് പെരീ ഇണ്ടാക്ക്ണ സമയത്ത് അയ്മന്ന് എന്തോ ആയത്. ഇൻക്ക് നല്ലോം ഇണ്ടായി കൊറോണ അതാണ്. ഒടുക്കും പോയില്ലാ. വീട്ടിലെ മരുന്ന് ഞാന് നല്ലായി ഞ്ചി വെള്ളോക്കെ ഇട്ട് തളപ്പിച്ച്, ഇന്നാ ആയിക്കോട്ടെ ഞാന് ഒന്നുംകൂടി പിന്നെ വിളിക്കട്ടോ.
ആഹ് ആഹ് ആഹ്